ഹലോ കേ ആഹ്, കേക്കുന്നെണ്ട് ചേച്ചി സുഖാണോ?
സുഖാണ് കൊഴപ്പൊന്നില്ല.
എന്നാ ഉണ്ട് വിശേഷം?
നല്ല വിശേഷമിങ്ങന പോണ്, മൂന്നു പേരായിട്ടുള്ള അംഗവെ ട്ടാണ് നേരം വെള്ക്കുന്നു വൈന്നേരാകുന്നു നേരം വെള്ക്കുന്നു പണിയെടുക്കുന്നു വൈകുന്നേരാവുന്നു.
നിന്നു
ആ ചെറുത് കുഞ്ഞി ആള് ഒറങ്ങിരുന്നേനേ അവൻ എൽപ്പിചു.
ഇപ്പഴൊന്നും ഒറങ്ങത്തില്ലായിരിക്കും ഭയങ്കര കുരുത്തക്കേടായിരിക്കുല്ലേ.
ഉം ആ ചെറ്ത് ആ കുഞ്ഞ് ആഹ്, ഒറങ്ങേരുന്നു ചെറിയ ആള് ഒറങ്ങേരുന്നു അയിനെ അമ്മാര് അവൻ വന്ന് ഇപ്പെണീപ്പിച്ചു.
ആഹ്, മൂന്ന് പേരും തമ്മിലങ്ങോട്ടുമിങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടോ?
ആ പെട്ടെന്നൊയ്ച്ചാല് ചെറിയ ആൾക്ക്‌ ആറ് മാസായിട്ടൊള്ളൂ. മൂത്തോര് രണ്ടു പേരും ആ ഒരു സാധനം ഇപ്പ ഒരാളടേയിലെണ്ടെങ്കിയേ അതിന് വേണ്ടിട്ട്
അതില് വന്നേല്
തല്ലൂടും ഇവര് മോ മോൾടേല് എന്തെങ്കിലിണ്ടെങ്ക്യേ ഇവൻ അയിന് വേണ്ടി തല്ല് ഇവൻ കരഞ്ഞ് വാശി പിടിച്ച് വേടിക്കും മൂത്താളെപ്പഴും സാക്രിൽ
ആഹ്
ഉം സാക്രിഫൈസ് ചെയ്യേണ്ടി വെരും ഇവൻ കരഞ്ഞ് വാശി പിടി കുമ്പിളി അങ്ങന
ഉഉം ഇനിയും ആഹ് അയാള്ട പപ്പ വന്നിട്ടേ ടന്നറങ്ങത്തൊള്ളോ.
ഇല്ലില്ല അതില് മുന്നേ പിടിച്ച് കിടത്തിയൊറക്കണം പപ്പ വന്നാ തീരെ ഒറങ്ങില്ല പിന്നെ പപ്പേനേയിട്ടുള്ള കളി യായിരിക്കും.
പപ്പ ഇപ്പവരും ഒത്തിരി ലേറ്റാവോ.
ആഹ് മിക്കതും ലേറ്റാവും ഇപ്പതേ ഞാൻ വിളിച്ചപ്പ പറഞ്ഞു ഇപ്പ വരാം കൊറച്ചൂടെ കണക്കെഴുതാണ്ട് പറഞ്ഞ്.
എന്നും ഈ സമയത്താണോ വരുന്നേ.
ആഹ് ഒരു പണിയില്ലെങ്കില് ഈ സമയം വരെ എവിടെങ്കിലെക്കെ ഫ്രണ്ട്സായിട്ടെക്ക് കേണിരിക്കും. ആഹ് എവിടേ അത് അകലേന്നൊല്ല അടുത്തന്നെ വീടിന്റെടുത്ത് തന്നെ ഇണ്ടാവും പക്ഷെങ്ങനെ കൂട്ടുകാരായിട്ടേ
ആഹ്
അങ്ങനെ ഇരിക്കും
ഞാൻ അങ്ങനെ പറഞ്ഞപ്പ ആള് വയങ്കര ബഹളൊണ്ടാക്കുന്നല്ലോ.
ആഹ് അല്ല അത് ചെറിയാള് കരയണതാ.
അഹ് എന്തിന് എന്തേലും വഴക്കിനാണോ?
അവനെ അല്ലല്ലാ അവനെ ഒർക്കതേന്ന് എണീപ്പിച്ട്ടാതിനെ
ആഹ് ഉം
ഉം ങ്ങനെ ഒര്റൂമില് എത്രപേരുണ്ട്?
ഞങ്ങറൂമില് ആറ്പേര് ഉം പിന്നെ രാവിലെ എണീക്കുമ്പോ ഒക്കെ ന്നമുക്ക് ഇവടെ ഈ എട്ടുമണിക്ക് ബെസ്സ് വെരും. അന്നേരം പിന്നെഇനി അങ്ങ ആഹ് ഇവിടെഅടുത്താ നടന്ന് പോയാ കൊർച്ച് നടന്നുപോയാ മതി ഞങക്ക് പശേ കോളേജ് ബസ്സുണ്ട്. രാവിലെ എട്ട്മണിആവുമ്പോ ഓരോത്തർക്കും ഓരോടൈമാ ഇപ്പോ എട്ട്മണിക്ക് ഞങ്ങണെങ്കിൽ എട്ടേ കാലിന് ബോയ്സിന് തേർഡ്ഇയേഴ്സിന് സെക്കെൻഡ്ഇയേഴ്സിന് അങ്ങനെ
ഉം, ഉം, ഉം
ഉം പിന്നെ അവര് ഓല് റൂമില് അറ്റാച്ചെട് ബാത്റൂംണ് അതോണ്ട് ബാഗ്യം.
ആഹ്, ആഹ്, ആഹ്
അപ്പൊ വേഗംവേഗംന്നിട്ട് കുളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെപെട്ടെന്ന് പെട്ടെന്ന്ചെയ്യണ്ടേ ആർപേർക്കും കുളിക്കണ്ടേ
ഇന്നത്തെ എല്ലാണ്ണം താമസിച്ചണീക്കുന്നെ കടക്കുന്നേ ഇപ്പോ രണ്ട്മണി മൂന്ന്മണി ഇപ്പത്തെ ചെലപ്പോക്കെ ലേയ്റ്റായിട്ട കെടക്കുന്നേ എന്തേലും എഴുതാനോഒക്കെ ഉണ്ടെങ്കും അല്ലെപിന്നെ എന്തെലും വെറുതെ ഇരിക്കും.
അപ്പൊ അങ്ങനെ എട്ട് മണിയാഉമ്പോേക്ക് റെഡിയാവോ ഹ് ട്ടി
അഹ് അത് ഇവിടെഓട്ടവാ രാവിലെ എണീച്ച് വണ്ടിവന്ന് താഴെ കെ വന്നാലും ഓട്ടവാ ചെലപ്പോഴൊന്നും വണ്ടികിട്ടത്തില്ല പിന്നെ ഊബർ ബു ക്കെയ്ത് പോവും.
അതെ
ഉം ഇവിടുന്ന് ഊബെറ് വുക്കെയ്യാട് അട്ത്താണേല് ഊബർ ബുക്കെയ്ത് പോഉമ്പോ ഭയങ്കരപൈസെയാ.
ആഹ്
ഉം
പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്ഒക്കെ അപ്പയ്ക്കും റെഡിആവൂലേ?
ആഹ് രാ അത് ഏഴെ ഏഴെര ഏഴേകാലൊകുമ്പേതിന് റെഡിയവും.
എന്തൊക്കെയായിരിക്കും ഉണ്ടാവാറ് കോമൺആയിട്ട്
ഇവ്ടുത്തെ കർണാടകയിലെമെയിൻ ഫുഡെന്ന് വെച്ചാൽപുലാവാണ് കൂടുതലും. പുലാവും അല്ലേഇടക്ക് ഉപ്പുമാവ്കാണും ദോശകാണും ഇഡ്ഡലികാണും. ഉംഅങ്ങനെ ഇപ്പൊപിന്നെ ടേസ്റ്റ്ന്നമ്മുടെ നാട്ടിലെ കൂട്ട്അങ്ങനെ ടേസ്റ്റൊന്നുല്ല. കുളത്തില്ല കുഴപ്പല്ലഎന്നാലും കഴിക്കാൻ പറ്റും കഴിച്ച്ശീലമായാൽ കഴിക്കാൻ പറ്റും.
അങ്ങനെ ഉം, ഉം
പിന്നെ ആഹ് രാവില്ത്തെ ഫുഡ്ഇവിടുന്ന് എടുത്തോണ്ട്പോകു ര ഉചെക്കെത്തെ ഫുഡ്ഇവിടുന്ന് ന്നമ്മൾഹോസ്റ്റലിന്ന് എട്ത്തോണ്ട്പോകും. കോളേജിലേക്ക് ആഹ് രാവിലത്തെ ഉച്ചയ്ത്തേക്കുള്ളെ റെഡിയാക്കിവെക്കും.
ആഹ്, ആഹ്
ഉം ഇത്രേം പിള്ളേർക്കൂള്ളേ ബോയ്സും ഗേൾസിനോകൂടെ വെക്കുമ്പോഒരാളേഒള്ളു.
പടച്ചോനെ അല്ലബോയ്സ് ഹോസ്റ്റലൊക്കെന്ന് ആ ഗേൾസ്ഹോസ്റ്റലന്റെ അടുത്തെന്നേണോ? ഉം, ഉം അഹ് രണ്ട്ഹോസ്റ്റലിന്റെ കൂടെഒര് കുക്കൊള്ളുആകെ?
ആ ഞങ്ങള് ഹോസ്റ്റലാണ് ഫുഡ് വെക്ക്ന്നത് അന്നട്ട് രാവിലെ അങ്ങോട്ട് കൊട്ക്കും
ഉം ഉം
കൊർച്ച് ഒര് രണ്ട് പി ജി അപ്പർത്താണ് ബോയ്സിന്റെ ഹോസ്റ്റല്
ഓക്കെ
ഉം
മിക്സഡ് കോളേജ് ആണല്ലേ
ഏ
കോളേജ് മിക്സഡ് ആണല്ലേ
ആ
എങ്ങനെ എങ്ങനെ ബേസ്സിലാണോ നാട്ടി വെരാറ്
ആ ഒന്നങ്കി ബേസ്സിന് ട്രൈയ്ന്
വെന്താ
നാപ്പൂ ആ ഉണ്ടുണ്ട് അഹ് ചേലെപ്പോ അറിയത്തില്ലാ കോ കൂട്തലും ട്രൈനൊക്കെ നമ്മള് ചേലപ്പോ ഇപ്പം നീ ലീവ് ഉണ്ടെങ്കി അവര് നേരത്തെ ഒന്നും പറയത്തില്ലാ ഇപ്പം ഇന്നരീ ഇന്ന് മ്മള് ക്ലാസ് ചെല്ല്മ്പോ ചേലപ്പോ പറയായിരിക്കും ഇന്ന് വൈയിട്ട് ഒര് ആറ് മണിക്ക് മുന്നെല്ലാരും റൂം വെ ക്കെറ്റ്യ്യണം ലീവ് അങ്ങനെ ക്കെ പറയത്തോള്ളൂ അന്നേരം നമ്മക്ക് അപ്പൊ പെട്ടെന്ന് നമ്മള് ബെസ്സ് ബുക്കിതട്ട് പോവത്തില്ലല്ലോ ലോക്കൽലാ കൂടുതലും കേറി പോവാറ്ള്ളഹ് പിള്ളാര്
ഉം
ഉം പിന്നെ ഇങ്ങോട്ട് വര്ന്നത് കൂട്തലും ബേസ്സിനാണ് ന്നെരം കൊ കൊറെ സാനങ്ങള് കാണും മ്മള് നാട്ടില് വര്മ്പം
ആ അ ആ
ഉം
വെല്ല കെറ്റിലൊക്കെ വേടിച്ച് വെച്ചിട്ട് വെല്ല നൂഡിൽസ എന്തെങ്കിലോ
ആ അതിപ്പോ കഴിച്ചയോള്ളൂ കെറ്റിലൊക്കെ ഉണ്ട് കൊർച്ച് മുന്നെ ആ പക്ഷെ ഇവടെ അറിയാൻ പറ്റ ത്ത് അറിഞ്ഞാ അയ്യായിരം രൂപ ഫൈനാ
പട്ച്ചോനെ
ഞങ്ങക്ക് ഇലട്രിക്ക് സാനങ്ങളൊന്നും ഉപയോക്കില്ലന്നാ പർഞ്ഞേക്ക്ന്നെ
ഉം ഉം
അല്ലാങ്കി കെറ്റില് ഞങ്ങള് കയ്ഞ ഒരൂ മൂ അഞ്ചാറാഴ്ച്ചക്ക് മുന്നേ വാങ്ങിച്ചയാ ഇപ്പൊ മാഗിക്കെ അയ്ന്റകത്ത് ഉണ്ടാക്കാറുണ്ട് പക്ഷെ കെറ്റിൽനാത്ത് മാഗി ഉണ്ടാക്കാ ഭയങ്കര പാടുവാ
പറ്റിചേ പറ്റിചേ പറ്റിച്ചേ അവനെ അവളൊർക്കത്തീന്നെണീറ്റപ്പളെ ഞാൻ കയ്യ്മ്മ ഒരു കൊട്ട് കൊടു ത്തു അപ്പ ന്നോട്റിയാ പറ്റിച്ചേന്ന്
ആ ചെറ്തിനാണെങ്കി ഒറക്കം വന്ന്ട്ടേ അവന് ഒര് നെലക്ക്യ അയ്നെ ഒറങ്ങാൻ സമ്മയ്ക്കിണില്ല
എത്ര മണിയാകും കെടക്കണോങ്കി
ചെല ദിവസം നേരത്തെ ഒർങ്ങും ഇവനൊർങ്ങിയാ പകുതി പണി കഴിയും നമ്മടെ ഉം അല്ലെങ്കി കുഞ്ഞിതിനെ എണിപ്പിച്ചോണ്ട് ഇങ്ങനെ ഇരിക്യും
ആഹ്
അവ അതിനൊർങ്ങ അത് ഇവര് പിന്നെ ഒറങ്ങിപ്പോയെ എണിക്കില്ലാ അത്ൺറ്റാ പിന്നെ ഒറ് അയ്നെ ഒറക്കാൻ ഭയങ്കര പാടാണെയ് ചെർതിനെ അതിനൊന്നറിയാത്തല്ലേ
ഭയങ്കര ബഹളന്ന് തോന്ന്‌
ഉം
ഉം ഉറങ്ങിയ ആൾക്കാരെയും തട്ടിപ്പോയി വിളിച്ച് വിളി
ഉരിച് എനീപ്പിച്ചു ആഹ്
അഹാ
ഒ രക്ഷ ഇല്ല കുറുമ്പനാണ് കുഞ്ഞി കുറുമ്പ്
മഹ് അത്ര ആറു മാസോ
ഇളയ ആൾക്കാറ്മാസം മു അവന് രണ്ടര വയസ്സ്
മം രണ്ടര വയസ്സ ആളാണോ ഇപ്പൊ കുരുത്തേക്കട് മൊത്തോ
ആഹ അവനാണ് കുരുത്ത കേട് മൊത്തം
മറ്റേതോ മൂത്താളോ മൂത്താളോ
പാവാാണ് അത് കിടന്ന് ഉറങ്ങി
ആയത്രല്ല
അത് യു കെ ജിയില്
ആഹ് അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്
ഞാൻ ന്റെ ഹസ്ബൻറ് ഉണ്ട് ഹസ്ബൻറും ഉമ്മ ഉണ്ട് ഞാ പിള്ളേരും ഉണ്ട്
ആഹ്
പിന്നെ പിന്നെ ഇപ്പ മഴുണ്ടോ അവിടെ
മയല്ലേ കൊർ ച്ച് നേര്ത്തെേ പെയ്തിരുന്നു.
ഉം. കയ്ഞ്ഞൊസൊക്കെ ഉം കയ്ഞ്ഞൊസൊക്കെ കേരളത്തെ അവധിയാണെന്നൊക്കെ കാണിച്ചാര്ന്നു മഴ കാർണം. കൊറ കൊർച്ച് ജില്ലകള്ള്. മ് ഇടിയൊക്കെണ്ടോ?
ആ ഇടി വെട്ട് വരുമ്പഴ പേടി എനിക്ക് ഭയങ്കര പേട്യാ.
ഉം ഇവടെ എടക്കെങ്ങാനും ചാറിയാ ചാറി ഇന്ന് മഴയായ്ട്ട് ലീ
സ്ക്കൂളള് പഠിക്കുമ്പോഴൊക്കെ ഞാൻ പ്രശൻ കാര്യാണ്‌ ഇടി വെട്ട്യാ അപ്പഞാൻ കരയും.
ഇ ഇടി വെട്ടിയാൽ ഭയങ്കര അപകടവല്ലേ?
ഉം.
അവിടെ ഭയങ്കര മേളം.
ആ അത് ട്ടീ ഞാന് ഞാന് എണീറ്റ് അകത്തിക്ക് വന്നേ
ആഹ്.
ആഹ്. അവടന്ന് ഇങ്ങോട്ട് എണീറ്റ് ഇപ്പർത്ത്ക്ക് പോന്നപ്പം അവൻ പിന്നീകൂടെ പോന്നോണ്ട് ടി വി വെച്ച്ണ്ട് ടായ്രുന്നു ഉമ്മ. അപ്പ അതിന്റെ കൂടെ ശബ്ദം കേട്ടതാ.
അവിടെ എല്ലാരും എത്ര മണിയാവും കെടക്കണമെങ്കി?
ഇക്ക വരാത്ത കാര്ണാണ് ഇങ്ങനെ വൈ റ്റൈതൊണ്ടിരിക്ക്ണത് അല്ലെങ്കി പിന്നെ നമ്മെ കെടക്കും.
എത്ര മണിയാവുംഏ ഏ ചേട്ടൻ വരുമ്പോ?
ചേട്ടന് വർക്കുള്ള ദിവസാണങ്കി പുലർച്ചെ ഒരു മണി രണ്ട് മണിയൊക്കെ ആവും വരുംമ്പ.
അയ്യോ അത്ര മണിയൊക്കെ ആവോ?
ഉം വർക്കുള്ള ദിവസം അങ്ങന്യാ?
ആഹ് എല്ലാ ദിവസും അങ്ങന്യാ എന്നിട്ട് എപ്പ പോവും രാവിലെ?
ഇല്ല ഇപ്പൊ ഓഫ് സീസണാണ് ഇപ്പ കണക്കും കാര്യങ്ങളൊക്കെ നോക്കീട്ട് വേം വരും.
ഉ എട്ട് രാവിലെ വീണ്ടും പോവാണ്ടായോ?
രാവിലൊക്കെ തോന്നുമ്പോ പോ വൊള്ളു സ്വന്തം ഓൺ ബിസ്നസാ ണ്.
ആഹ്.
ആ രാവിലെ വൈകി പോവൊള്ളൂ.
ആഹ്.
ഉള്ള ദിവസം ചെല ദിവസം നേരത്തെ പോണ്ടി വരും അപ്പൊ എണീറ്റ് പോവും.
എന്ത് ബിസിനസാണ്?
ഇവൻ മേനേജ്മെന്റ് കേന്റിറിങ് അങ്ങനെ കൊർച്ച് കൊർച്ച്ണ്ട്.
ആഹ്. ആഹ് ശെരി ശെരി.